അയക്കാ പറ
ഞാൻ പിന്നെ അത് പത്ത് മിനിറ്റ് ആയ കാരണം എന്നാ അടു അടുത്തതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഹ ആഹ് ആഹ അപ്പൊ അങ്ങനെ, എന്നാലും മോൾക്ക് നല്ല ഇടങ്ങറ ആയിരിക്കില്ലെ ഒമ്പതാം ക്ലാസ് എത്തിട്ടല്ലെ ള്ളൂ രാ
ശരി അല്ലടാ ശരിക്കും ഇതാ പിന്നെ ഇപ്പോ അതിന്റെ കൂടെ ട്യൂഷന് ഒന്നാം തിയതി എക്സാം മദ്രസ്.. പതിനഞ്ചാംതി പത്താംതി എക്സാമ്.
ആഹ്
എല്ലാം കൂടെ
അപ്പൊ ഡെയിലി ഈ എക്സാമിന്റെ സമയത്ത് മാ എക്സാമിന്റെ സമയത്ത് മാത്രമാണോ അതോ ഡെയിലി വൈകുന്നേരം രാവിലേം ട്യൂഷൻ ഉണ്ടോ?
എല്ലാ ദിവസവും ഉണ്ട്
അയ്യോ
ഇവിടെന്ന് പറഞ്ഞാ വീ ഇവിടെന്ന് പറഞ്ഞ വീട് ടുകളിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന പിള്ള ള്ളാരി ല്ലെടാ ഇവിടെ കുഞ്ഞുങ്ങള എല്ല നേഴ്സിങ് കാര്യങ്ങള് അങ്ങനായിട്ട് പോവ അങ്ങനെ നമുക്ക് ഈ വീട്ടിലൊക്കെ ട്യൂഷൻ എടുക്കുന്ന വരുണ്ടേ അതാ നല്ലത്.
ആഹ്, സംഭവം നല്ലതൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഞമ്മക്ക് ഇപ്പഴാണ ഒന്നും കൂടി ആഹ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പിന്നെ ഡിഗ്രി ഒക്കെ അയി ക്കഴിഞ്ഞൽ പിന്നെ ഈ പറണ പോലെ ഒന്നും ആവില്ല ഇപ്പം നേഴ്സിങ് ഒക്കെ ആണെങ്കിൽ തന്ന നമ്മ നേഴ്സിങ് ഒക്കെ എടുക്കാണെങ്കിൽ തന്നെ ഇരിക്കാൻ നിക്കാൻ ഒന്നും നേര ഉണ്ടാവില്ല ഇപ്പൊ ഇനിയിപ്പോ എം ബി ബി എസിനാ പോണതെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാൻ ഉണ്ടാവൂലോട് പഠിക്ക ക്കാനുണ്ടാവും അപ്പൊ നമ്മൾ ഇപ്പത്തെ പോലെ ഒന്നും കളിച്ചു നടക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പ ആൾറെഡി, ആഹ് അപ്പൊ, പിന്നെ, ഞാനൊ ക്കെ ഞാന് ഞാന എന്നാ എന്റെ വീട്ടിൽ ന്റെ അനിയത്തിനെക്കാട്ടിയും അനിയെക്കാട്ടിയും ഞാൻ ഒന്നും കൂടി ഇന്നാ ട്യൂഷന് പോയിട്ടുണ്ട്. മറ്റോരെ കാട്ടി അപ്പൊ ഞാൻ പറയും, ട്യൂഷനൊന്നും ഇപ്പ ആവശ്യൊന്നും ഇല്ല. അങ്ങനല്ല. ഇവര് പഠിക്കാത്ത തീരെ പഠിക്കാത്തിരിക്കണ വരാണെന്നുണ്ടെങ്കില് പിന്നെ അനിയന കൊറച്ച് ബാക്കിക്കാ പഠിക്ക ക്കാന്. അവനോടിങ്ങനെ. ഇരിക്കേ, ഇരിക്കേ പഠിക്കേ, പഠിക്കേ എന്ന് പറഞ്ഞ് കഴഞ്ഞാൽ അവൻ പഠിക്കുള്ളോ. അനീയതി ന്ന് പറഞ്ഞു കഴിഞാല്. സവന്റെ സമയ ആയി കഴിഞ്ഞ കഴഞ്ഞാല് അല്ലെങ്കി അവള് ക്ലാസ് എടുക്കണ്ട സമയം അവൾക്ക് ആവശ്യള്ള സമയകുമ്പോ അവളന്നെ ഇരുന്ന് പഠിക്കും അപ്പൊ ഞാൻ പറയ ഇന്ന് ഇവളെ ട്യൂഷന് ചേർക്കണ്ട അവള് പ പത്തിലും പോയിട്ടില്ല പ്ലസ് വണിലും പോയിട്ടില്ല പ്ലസ് ടുലും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല
അനിയത്തി എന്തിനാ പഠിക്കുന്നെ
അനിയത്തി പ്ലസ്ടൂവില
പ്ലസ് ടു ല് അനിയനാ
അനിയൻ ഇപ്പ ടെൻത്തില് അനിയൻ ഇപ്പൊ ടെൻത്തിലാണ് ട്യൂഷന് ചേർത്തെ ഞമ്മക്കൊരു ഇനിയിപ്പോ എന്താണാവോ വിചാരിച്ചിട്ട് അവനിക്ക് താല്പര്യമില്ല അവൻ പിന്നെ കുറച്ച് ബാക്കി
അല്ല ട്യൂഷന് വിടണ കാരണം ഇപ്പോഴത്തെന്റെ പാട്യഭാഗംന്ന് പറഞ്ഞാ തുമ്പികളെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത്
ഇല്ല്യ അനമു ഇന്റെ അനിയത്തിക്ക് ഏഹ് ട്ടൻ ത്തില് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല അവക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു
ആഹ് ടീച്ചർമാര് നമ്മള് സി ബി എസ് ഇ ആവുമ്പോ അവര് അവിടെ ഇരുത്തി പഠിപ്പിച്ച് നമ്മള് ഫീസ് കൊടുക്കുന്നതിന്റെ ഒരു ഇതില് അത് ക്ഷെ എനിക്ക് പറ്റിയാ അബദ്ധം എന്ന് പറഞ്ഞാ ഇത്രയും പേര് അത്ര ദു സ്കൂളിൽ ചേർക്കേണ്ട കാര്യമില്ലായിരുന്നു
ചെൽപ്പോ ആഹ് ചിലപ്പോ ഇങ്ങള് ചേർന്ന സ്കൂളിന്റെ പ്രശ്ന ആയിരിക്കുട്ടോ
ആഹ് അവര് പഠിപ്പിക്ക അവര് നോട്ട്സ് ഇങ്ങനെ കൊടുത്തു വിടവാ അവർക്ക് ഒത്തിരി പിള്ളേർ ര്ണ്ട് ഒരു ഡിവിഷനിൽ തന്നെ അമ്പത് പിള്ളേരുണ്ട് അപ്പ ഈ അമ്പത് പി പിള്ളേരോട് ഒരുപോലെ വരണ്ടേ
ആഹ് ഞങ്ങള് പഠിക്കുന്ന സ്കൂളിലൊക്കെ ഒരു സ്കൂളില് മുപ്പത് പേര് നാപ്പത് പേര്
ങ്ങടെ ഇവിടെ ഈ വീടിന്റെ അടുത്ത് കുറച്ച് അങ്ങോട്ട് പോയാ മതി നല്ല സ്കൂളാ അവിടുത്തെ ടീച്ചർമാരൊക്കെ ക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം അത അവിടെ അങ്ങ് ചേർത്താ മതിയാന്ന് കാരണം കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തി പ ഇനിയിപ്പം നയൻതീന്ന് ടി സി തരത്തില്ലല്ലോ
ആഹ് നയൻത്ത്ന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പ മാ റ്റി കഴഞ്ഞായാലും ഒറ്റ വർഷത്തിന് ആ കുട്ടികളവിടെ പഠിക്കുമ്പോൾ അവളെ ഫ്രണ്ട്സ് ആയാലും
ആഹ് അതുംല്ല ഗവൺമെന്റ് ടു ഗവൺമെന്റ് അവര് തരത്തില്ല ടി സി ആഹ് അതാ പ്രശ്നം വല്ലാ വല്ലാത്തൊരി ഇതായിപ്പോയി ഇവര്
ഇതുപോലെ ഡോക്ടറക്കെ ആവട്ടെ ഇൻശാഅള്ള
ആഹ് എതുവാച്ച്യ വീട്ടില് ഉമ്മായും വാപ്പായും ഉണ്ടോ
ആഹ് ഉപ്പ മ്മ അനിയന് അനിയ ഞാനിപ്പോ ത തമിഴ്നാടാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഇവിടെ ഫ്രണ്ട്സ് ആയിട്ട് പഠിക്കുന്നോടത്താണ്
അപ്പൊ ഫുഡ്ഡ്ഒക്കെയ വേ ഹോസ്റ്റലാ
ഹോസ്റ്റല്ലായിരുന്നു ആറുമാസത്തോളം ഹോസ്റ്റല്ലാരുന്നു പടി ചെ ന്നി നിന്നിർന്നത് പിന്നെ അവടെ ഫീസിന്റെ ഫീസ് ഏഴായിരാണ് കൊടുത്തിരുന്നത് ഒരാള് അപ്പൊ ഫുഡാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നാമ്ത്ത തമിഴ്നാട് ഫുഡ് നമുക്ക് രാവിലത്തെ രാത്രിതെ ഫുഡ്‌ ഫുഡ്ഡ്ട്ജസ്റ്റ്യ്യായിരുന്നു അങ്ങനെ രസംണ്ട് അങ്ങനെല്ല പക്ഷെ പൊർത്തക്കെ വന്ന അഡ്സ്റ്റ്മെന്റ് തന്നെയാണല്ലോ അപ്പൊ പിന്നെ ആഹ് രാവിലെ രാത്രിക്കത്തിം കുഴപ്പുണ്ടായിരുന്നില്ല പക്ഷെ ഉച്ചക്കത്തെ തീരെ പറ്റിണ്ടായിരുന്നില്ല ചോറൊക്കെ പറ്റും ചോറ് അവിടെ ഇവിടുത്തെ പൊന്നി ഇവിടുത്തെ അരി പൊന്നിയേരിയ ഈ നെയ്ച്ചോറിന്റെ അരി പോലത്തെരിയ അത് ഈ കറിയൊന്നും കൂടാത്തൊരരിയ പക്ഷെ അവരപ്പുറത്തന്നെ നമ്മ കേ മലയാളി റൈസും മറ്റേ മ അല്ലേ അത് വെക്കും അപ്പൊ പിന്നെ നമ്മള് അത്ടുക്കും അരിയിലൊന്നും വിഷയല്ല പക്ഷേ കറി അയ്യോ കറി കറി കൊള്ളത്തില്ല കറി എന്താവോ ഒരു മാതിരി കറിയായിരിക്കും കറി തീരെ കൊള്ളുക്കാ കൊള്ളില്ലേ അയിന്റെ കൂടെ എന്തെേലും ഉപ്പേരി
ആഹ്
ഏഹ് എങ്ങാനും നമുക്ക് പിടിച്ചത് ഇണ്ടായെങ്കിൽ ഇണ്ടായി അങ്ങനെ അപ്പൊ പിന്നെ ഞങ്ങളെ എന്ത്യ്തു പിന്നെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ നിക്കാ പിന്നെ പിന്നെ വിചാരിച്ചു ഒന്നും കൂടി ചെലവ് കൊറവവാണതും പിന്നെവശ്യത്തിന് കുഴപ്പല്ലാണ്ട് ഇണ്ടാ ക്കും അങ്ങനെ വലിയ കുക്ക് അങ്ങനെയല്ല ഞാൻ ഞാൻ ഈ ഹോസ്റ്റൽ ഞാനിവിടെ വരുന്ന റൂമിക്ക് വരുന്നവരെ ഞാനീ ചിക്കൻ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാക്കുള്ളൂ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ എന്തെേലും ബർഗർ സാൻവിച്ച് പിസ്സ പിന്നെ മന്തി അങ്ങനെ സംഭവളൊക്കെ ഉണ്ടാക്കുള്ളൂ അല്ലാണ്ട് ഈ ചോറ് കറി ഉപ്പേരി സാമ്പാർ അങ്ങനത്തൊന്നും ഉണ്ടാക്കിരുന്നില്ലേട്ടോ അതൊന്നും എനിക്ക്റിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ പിന്നെ ഉണ്ടാക്കാൻ അങ്ങനെ മടുപ്പുള്ള ആളും അല്ല ഞങ്ങളെ കൂട്ടത്തിലാരും അപ്പൊ പിന്നെ എന്നാ വിചാരിച്ച ചു ചെലവ് കൊറവാവും ചെയ്യും എന്ന അതല്ലെ നല്ലത് വിചാരിച്ചിട്ട് ഞങ്ങള് പിന്നെ പോർത്ക്ക് മാറി
ആഹ്
പൊത്ത് എന്ന് വച്ചാഞ കോളേജിന്റെ തൊട്ടപ്പുറതന്നെ താഴെ ഓണർ മോളിൽ നമുക്ക് റൂമും അങ്ങനെൊക്കെയി
ഉം അപ്പൊ ഫുഡ് വെച്ച് കഴിക്കുന്നതിന് കൊഴപ്പില്ലല്ലോ
ഏയ് ഇല്ല ഇല്ല ഞങ്ങള് പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങ എട്ടാറാവുമ്പോതേക് നീച്ച് കഴിഞ്ഞാൽ രാവിലക്കക്ക് ഉച്ചക്കക്ക് രാത്രിരിക്കത്തെ ഒക്കെ ഇണ്ടാവും പിന്നെ ക്ലാസ്സിന് പോവും പിന്നെ ഉച്ചയ്ക്ക്ത്തെ ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട് അപ്പൊ നമ്മളും ഇങ്ങട്ട് വരും എന്നിട്ട് ഭക്ഷണം കഴിക്കും തിരിച് പോവും പിന്നെ നാലര ആകുമ്പോ തിരിച്ചു വരും ചായക്ക് ചെല ദിവസം എന്തെങ്കിലൊക്കെ വെറുതെങ്ങനെ മൂട് ഉണ്ട്ചെൽ എന്തെങ്കിലുക്കെണ്ടാക്കും ഇങ്ങനെ എന്തെങ്കിലും സമൂസ എന്തെങ്ങ്കിലുക്കെ നോമ്പായിരുന്ന സമയത്ത് അത്യാവശ്യം ഉണ്ടാക്കിയിരുന്നു സ്നാക്സ് മാതിരി ഇപ്പ അങ്ങനെ കൊറവാ ബാക്കറി എന്തെങ്കിലായിരിക്കും പിന്നെ രാത്രി ഉച്ചക്ക് കഴിച്ചാ അയെന്നെ സെയിം കഴിക്കും
ആഹ്
അങ്ങനെ
ആഹ് അതുകൊണ്ട് വല്യ കാര്യവാ
ആഹ് അതെ പിന്നെന്താ ഇ. ങ്ങക്ക് ജീവിതത്തിൽ എവിടെ എപ്പളേലും പോണംന്ന് ആഗ്രഹള്ള എന്തെങ്കിലും സ്ഥ
പോകണന്ന് പ്രത്യേകിച്ചി - ഇപ്പോ ഒന്നും ഇല്ലടാ കാരണം ഈ ജീവിതവായിട്ട് നമ്മള് അഡ്ജസ്- - സ്റ്റ് ചെയ്ത് കാ അങ്ങനെള്ള ആഗ്രഹങ്ങളൊക്കെ ഓണ്ടാര്ന്ന് ഇല്ല ഈ ജീവിതവായിട്ട് ഇപ്പ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം അന്നൊക്കെ ഭയങ്കര സങ്കടവായ്ര്ന്ന് വീട്ടില് പോയി പരാതി പറച്ചില് എല്ലാം ഭയങ്കരം ബഹളം കര തില്ല ഇനി പോന്നില്ല എന്നെല്ലാം പറഞ്ഞ് ആ അത് ഇപ്പം ഇന്ന് വെച്ചാ പതിന പതിനെ- എട്ട് വർഷ്യവായി കല്യാണം കഴിഞ്ഞിട്ട് അന്നേരം ഇതുവായിട്ട് നമ്മള് പൊരുത്തപ്പെട്ട്
ഇപ്പം മോനെ വളർന്നിട്ട് ഇൻഷാഅള്ള മോൻ വളർന്നട്ട്
ഇപ്പഴത്തെ മക്കള് കൊണ്ടോന്ന് പറഞ്ഞൊന്നും വളരെണ്ടാ മോളെ പണ്ടാ- പണ്ടത്തെ മാതാപിതാക്കളാടുത്ത് കൂറുള്ള മക്കളല്ല ഇപ്പളത്തെ നിങ്ങൾക്ക് ആ-
ആഗ്രഹക്കെ ഉണ്ടാവേ പയിക്കൊക്ക ഇക്കൊക്കെപ്പോ മെയിനായിട്ട് ജോലിയൊക്കെ ആയി കഴിഞ്ഞ് കയ്ഞാല് ഉമ്മാക്ക് ഉപ്പക്ക് അങ്ങനെ ക്ക്‌ നമ്മളാവരെ അവരെല്ലേ നമ്മള പഠിപ്പിക്കുന്നെ അവരെല്ലെ നമ്മളെ നോക്കിക്ക്ണത് പിന്നെ അവര് കഴിഞ്ഞിട്ടല്ലേ പിന്നെ വേറാൾ കാരെ നമ്മള്
ആഹ്
അറിയില്ലനി ഓരോത്തര കാര്യങ്ങള്
എന്താന്ന് അറിയത്തില്ലല്ലോ ആ ഇനിയിപ്പ എപ്പളാ കിടക്കുന്നെ പഠിക്കാനുള്ളെയെല്ലാം കഴിഞ്ഞാ
പഠിക്കല് അങ്ങനെ ഡെയിലി പഠിപ്പൊന്നുല്ല്യ ക്ലാസ്സ് ട് ക്കലൊക്കെ കണക്കാ ഫുഡ് ന്ന് ഇന്ന് എന്താ സംഭവം ച്ച് കഴിഞ്ഞ യ്ഞ്ഞാല് ഞങ്ങള് ബീഫ് മന്തി ഇണ്ടാക്കച്ചിട്ട് ഫ്രണ്ട്സ് ഒക്കെ കൂടി കൂടിക്കാ മു അര നാ നാലാഞ്ചാൾക്കാര്
ആഹ്
അപ്പ അത്ണ്ടാക്കണ തെരാക്കിലാരുന്നു ഞാനേ ഈ സാധാരണ വിളി കോള് കണ്ടപ്പോ പിന്നെ ഞാനെ കട്ടാക്കി ക്കെ കട്ടായി പോയിക്കഴിഞ്ഞാ പിന്നെ എടാങ്ങേറല്ലേ പിന്നെ ഇങ്ങക്ക് ക്ക് വിളി തിരി തീരെ വിളിക്കാൻ പറ്റില്ല അപ്പം പിന്നെ ഞാൻ വേ കോളെടുത്തതാ
ആഹ് ആഹ് ആഹ് എന്തിയെ ഫ്രണ്ട്സോക്കെ ഉണ്ടാ
ആഹ് അവടെ പ്പ റൂമിലി ണ്ടാള് കിച്ചൺ ലാ അവര അട ക്കളേല് ഇണ്ടാക്കിക്കൊണ്ട്ക്ക ഉം ഞാനപ്പയ് ന്റെടയ്ക്ക് കോള് വന്നപ്പോ ഇങ്ങട്ട് പോന്നതാ
ആഹ് ഇന്നാശെരിയടാ
അല്ല സമയായിട്ടില്ല്യ
ആഹ്
പിന്നന്താ എന്താ വെറുതിരിക്കുമ്പ എന്താ ചെയ്യാറ്
ഇൽ വെറുതെ ഇരിക്കുമ്പോ ഒന്നും ഇല്ലടാ ഇതുപോലെ ന്തെലും ഒക്കെ ഓൺലൈനിലൊക്കെ കണ്ട് അത ക്കെയെള്ളൂ അല്ലാതിപ്പാ ജീവിതത്തി വല്ല്യ പ്രതീക്ഷീ ആഗ്രഹങ്ങളൊന്നുവില്ല
അല്ല ഇങ്ങനെ എന്തെങ്കിലും തുന്നലോ അല്ലെങ്കില് വരയ്ക്കലോ അങ്ങനെയൊന്നുല്ല
ഒന്നുവില്ല തുന്നും കുഞ്ഞുങ്ങടെക്കെ അത്യാവശ്യത്തിന് അല്ലാതെ നമ്മള് വെളിയിലാർ ക്കും അയ് ചെയ്ത് കൊടുക്കത്തില്ല പിന്നന്ന് പറഞ്ഞാല് വാ പഠിച്ച് പഠിച്ചിട്ടൊന്നുല്ല ടാ ജ് അല്ലാതെ സ്വന്തവായിട്ട് പഠിച്ചതാ മിഷിനുണ്ട് ആഹ്
ആഹ് ഉമ്മ അവിടെ ഈ പറ്ഞ്ഞ പോലെ
മിഷീന് ഉണ്ടെടാ അന്നേരം അവര് പിന്നെ
ആഹ് കേക്ക്ന്ന്ണ്ട് കേൾക്ക്‌ന്ന്ണ്ട് കേൾ
ആഹ് കേൾ അത് അത്യാവശ്യ എന്തെലും ഒക്കെ തുൻ ന്നു അല്ലാതെ നമ്മള് വെളിയിലാർക്കും തുന്നി കൊടുക്കത്തില്ല
ആഹ് അവിടെ ഉമ്മ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ക്ര ക്രഷ് കോഴ്സ് പഠിച്ചിര്ന്ന്
ആഹ് ആഹ്
ക്രാഷ് കോഴ്സും ഒരു മൂന്ന് മാസത്തിന്റെ ഇപ്പോ മറ്റേത് ഇമ്മ ആ അടിക്കാര്ന്നു പക്ഷെ ഇങ്ങനെ വല്യയ ടൈപ്പായിട്ടൊന്നും അടിച്ചിരുന്നില്ല അടിക്കുങ്ങനെ ചെറിയെ തുന്നല് ങ്ങനെ ഷെയ്പ്പാക്ക അങ്ങൻ ത്തൊക്കെ കാര്യങ്ങളൊക്ക ചെയ്ത്‌ തരുന്നു ഇപ്പ പിന്നെ എന്താ പറയാ നമ്മളിങ്ങനെ മോഡലൊക്കെ കാണിച്ചെടുത്ത് കയിഞ്ഞ യിഞ്ഞാല് ഷർട്ട് അടിക്കാനുള്ളതായിട്ടില്ല കാരണം ഷർട്ട് അടിക്കണ്ടയ സമയത്താണ് പിന്നെ ഈ കൊറോണൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങട്ട് അവരെ കോഴ് സൊ ക്കെ ഒര്‌ വെള്ളത്തിലായ മാതിരി ആയി
ആയി
ക്കി എല്ലാതും ബാക്കി എല്ലാതും ഈ മോഡലൊക്കെ കാണിച്ച് കൊട്ത്ത് കഴിഞ്ഞയ് ഞാല് അതുപോലെ ബിറ്റടിക്ക ബി തുണി ചുരിദാറിന്റെ തുണി ണ്ടാവില്ലേ
ആഹ് ആഹ്
അതൊക്കെ അതൊക്കെ അടിക്കും കുഴപ്പല്ലാതെ
ഉം നമ്മക്ക് ഇവിടെന്ന് പറഞ്ഞാല് ആഹ് ഇവരൊക്കെന്ന് പറഞ്ഞാ ആഹ് ഇവരൊക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മള് വേറെ വെളിയിൽ ഒരാളോട് മിണ്ടുന്നത് അതൊക്കെ ഭയങ്കര ഇതുള്ള ആളുകളാണ് മനസ്സിലായോ ച്ച ആഹ് മനസ്സിലായോ നമ്മള് ഹ് നമ്മള് ഇവിടെ ആകെപ്പാടെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടി മാത്രേ പോത്തുള്ളെന്ന അത് ഇപ്പോ പോക്കില്ല കാരണം ഞാൻ പോകുന്നന്ന് പറയുമ്പോ ചോക്കും മക്കളെ പള്ളിക്കൂടുത്തേ വിടണം ആഹ് ഉണ്ട് കുറച്ച് മൂന്ന് ബസ്സ് കേറണം
ഇന്ന്ച്ചാ സമയം എത്ര എത്ര കിലോമീറ്റർണ്ടാവും
നാപ്പത്
ആഹ് നാപ്പത് കിലോമീറ്റർണ്ട്ല്ലേ ഉം
പ്പത് കിലോമീറ്റർ അപ്പൊ ഞാൻ പോണന്ന് പറയ്മ്പം ഞാന് ഇവിടുന്ന് ബസ് കയറുമ്പോ തൊട്ട് വിളി തുടങ്ങും പ്പൊ ഞാന് എന്തോയ്യും ബസ്സി കേറുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യു ഞാൻ എടുത്തില്ല എന്റെ ഫോൺ സു സുചോഫന്നെങ്കിൽ ഞങ്ങളുടെ അമ്മാക്ക് സമാധാനം കൊടുക്കത്തില്ല വിളിച്ചോണ്ടിരിക്കും കാരണം മനസ്സിലായല്ലോ നമ്മള് വണ്ടി വിളിച്ചല്ല പോകുന്നത് ബസ്സിനാ പോന്നത് ഈ ബസ് കിട്ടിയ ആ ട്ടി അലഞ് അവിടെ ചെന്ന് വീട്ടിലോട്ട് കേയറുമ്പോ ചോയ്ക്കും വീട്ടിലോട്ട് ചെന്ന് കേയറി ഇറങ്ങിയി ല്ല്യാന്ന് ചോയ്കു എന്തിനാ പോന്നെ പി ന്നാ ചോയ്ക് എന്നാ വണ്ടികളുണ്ട് ണ്ട് കാറുണ്ട് ഒമിനിയ ഉണ്ട് സ്കൂട്ടർ ഉണ്ട് എല്ലാം ഉണ്ട്
അപ്പൊ ആക്കി തരും പരിപാടിയ ഒന്നും ഉണ്ടാവില്ല
അല്ല ഈ ആളിനെ കൊണ്ട് പോയാ അവിടെ കേറി ആഹ് ആഹ് അവിടെ കേറി ഒരു ഗ്ലാസ് സ്‌ വെള്ളം തന്നാൽ അത് കുടിക്കാൻ സമാധാനം തരത്തില്ല എന്തിനന ഇത്രേം മണിക്കൂർ അങ്ങോ ട്ടും ഇങ്ങോട്ടും കൂടെ യാത്ര ചെയ്യുന്നത്
ഇപ്പൊ ഞാൻ എന്റെറെ വീട്ടിൽ പോട്ട് ഒരു വർഷമായി ആരെേലും വിശ്വസിക്കോ
ഉ
പെക്കെയില്ല പിന്നെ എന്നെ കാണന്നുണ്ടെങ്കി ഞങ്ങളെ അമ്മ ഇങ്ങോട്ട് വരും പാപ്പ ഇല്ല മരിച്ചു പോയതാ ഉമ്മ
ആഹ്
ആഹ് ആഹ് അമ്മ ഇങ്ങോട്ട് വരും വന്ന് കണ്ടേച് പോകും അല്ലാതെ ന ആഹ് അമ്മാന്നാ വിളിക്കുന്നെ അമ്മ ഇവിടെ വന്നിട്ടരു വാപ്പ ഇല്ലടാ വാപ്പ മരിച്ചോയ്താ കുഞ്ഞിലെ ആഹ് എന്തേലും ആ ആഹ് ശെരിയടാ ശരി ശരി ശരി